ഹലോ ആഹ് കേക്കാവോ ആഹ് കേക്കാം കേക്കാം ആഹ് കേക്കാം കേക്കാം എന്ത്ണ്ട് വിശേഷം
നല്ല വിശേഷം ഓ ഇപ്പൊ വിട്ടതേള്ളൂ വിട്ടിട്ട് വന്ന വഴിയാ
ആ ഹ ഹാ മോളെങ്ങനെ കൊണ്ട്പോവു നടന്നാണോ കൊണ്ടു വിടുന്നെ അതോ സ്കൂട്ടറെ കൊണ്ടു വിടുവോ
കഴിഞ്ഞ വർഷം വരെ ഇവിടെ മുറ്റത്ത് വണ്ടി വരുവായിരുന്നു ഇപ്രാവശ്യം അവർക്ക വല്യ വണ്ടിയാ കഴിഞ്ഞേന് കുഞ്ഞ് വണ്ടിയായിരുന്നു പ്രാവശ്യ വലിയ വണ്ടി ആയത കൊണ്ട് അല്ല റോഡ്
ആ അപ്പൊ ഇപ്പൊ ഇപ്പം അതുകൊണ്ടിപ്പ എങ്ങനെ അവരെ കൊണ്ടൊ
അവരെ അപ്പോഴത്തേക്കും കൊറച്ചു ആ മുകളിലോട്ട് കൊണ്ടു വെടണം കാരണം ഇവിടെ വണ്ടി തിരിക്കാൻ പറ്റ
ഓ അവ ഇച്ചിരൂടെ അങ്ങട്ട് പോണ അല്ലയോ ഇപ്പൊ ഇത് വാത്തിമയുടെ മക്കൾ എന്തു ആയി കുഞ്ഞുങ്ങള എന്തോ ആയി
അവര് ഒരാള് മൂന്നാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലു ആയി
ആ
തന്നെയാണെങ്കിലേ ഇവര് തന്നെ നടന്നന്ന് പൊക്കളാ അതിനന് വേണ്ടിയുള്ള ദൂരേ ഉള്ളൂ വണ്ടി വരാൻ പക്ഷേ പക്ഷെങ്കില് ചെറുക്ക വണ്ടി വരുന്ന സമയത്ത് കറക്റ്റ് ഇഞ്ഞടുത്ത് ചാടും
ആ അത അവ പോയി അവനതാ ഇളയതാണോ
അവനാ ഇളയത് മോളാണെങ്കിൽ ഒഴിഞ്ഞു നിക്കും ഉം ദൂ
ഈയ് ഇത്ങ്ങളെയൊക്കെ ഒന്ന് ആക്കിക്കൊണ്ട് വരണേ എന്ത് പാടാ വന്ന് കഴിയുമ്പോ വലിയ ആൾക്കാരായി കഴിയുമ്പോഴേ ന നമ്മളെ ഒ നമ്മള ചെയ്ത ഓർമ്മ കാണത്തില്ല
അത് അതൊന്നും കാണ തോ നന്ദി നമ്മള ഒന്നും അരിൽ നിന്നും പ്രതീക്ഷി ച്ചി ഒരു കാര്യം അ മക്കളായാലും ആരായാലും ഭർത്താവായ ഓ ആരടേയാലും നമ്മള് ഭർത്താവിന്റെ ന്നും നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ എന്തും ചെയ്യാൻ
നമ്മളെല്ലാരും ഉണ്ട് ചില ചില ഈ റയർ കേൈസേ ഉള്ള അങ്ങനെ ഒരു എന്താ പറയുന്ന അങ്ങനെയൊക്കെ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ക്കള്ളത് ഇത് കൊറെൊക്കെ കഴിയുമ്പോ എല്ലാാരേും കെയറിങ്ങും പോവും എല്ലാം പോവും പിന്നെ നമ്മൾോഓർക്കും നമ്മുക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു ആഹ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നല്ലൊരു ജോലി കണ്ടുപിടിക്കുക അതാ
ജോലി ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് വീടിറെ തൊട്ടടുത്ത് മൊരു കാ പാറ കമ്പനിയില് പാറന്ന് പറഞ്ഞാഈ സ്റ്റോണുക ഉണ്ടല്ലേ വീട്ടുകളിൽ ഇരുന്ന് മാർബിൾ അങ്ങനത്തെ സ്റ്റോണ് ആ അവിത്തെ മേനേജർ ായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അവിടെ അപ്പോഴത്തേക്ക് ഈ പിള്ളേര് മോനാണെങ്കി അപ്പൊ യു കെ ജി ല്ല കഴിഞ്ഞ വർഷം അവനാണെങ്കി ഉ പിള്ളേർ രണ്ടു പേരും ഞാനില്ലാതെ ഒക്കത്തില്ല കാരണം അത്രയും കാലം ഞാൻ ഇും ജോലിക്ക്ൊന്നന്ന് പോയിട്ടില്ലല്ലെ പെട്ടെന്ന ഒരു ദിവസം ഇവരുടെ അടുത്തന്ന് ഞാൻ മാറി അിതി യപ്പ ആരെ മ അവർക്ക് പറ്റുന്നില്ല വേറെ ആർക്കും ഒരു കുഴപ്പല്ല എല്ലാരും പൊക്കോളാൻ പറഞ്ഞു അതൊരു സഹായം അല്ലേ അല്ലേലും കുഞ്ഞുങ്ങൾക്കാണെങ്കി പെ പെട്ടെന്ന് ഞാൻ അവരി നിന്ന് മാറിയപ്പോഴത്തേക്ക അവര് ആഹാരം കഴിക്കുന്നില്ല ആ അവരെ ഒരുക്കി നിർത്തി വീട്ടിൽ ആളുണ്ട് നോക്കാൻ ആളുണ്ടായിട്ട് പോലും പിള്ളേർക്ക് ഞാനല്ലാതെ അവർക്ക് പറ്റത്തില്ല അവർ കര അവസാനം മോള് കരഞ്ഞിട്ടുന്ന് പറഞ്ഞഞ് ഉമ്മി പറ്റത്തില്ല ഉമ്മി ഉമ്മി പോവല്ലോ ഉമ്മി ജോലിക്ക് എന്ന് പറഞ്ഞു ഒരാഴ്ച ഞാൻ പോയി പിന്നെ പോവാാൻ പറ്റിയില്ല അപ്പൊ അവിടെ ചെന്നിരുന്ന മനസ്സ് മൊത്തം മൊത്തം അവരാ
ആഹ അതെ അതെ അതെ
ഇതാ മേട വന്നിട്ട് വിളിയോട് വിളിയായിരുന്നു എട ഇയാൾ എന്തുവാ ടെ വാടെ മക്കള ആരെങ്കിലും ഏപ്പിച്ചിട്ട് വാടെ എന്നൊക്കെ പറഞ്ഞു
ഉ ആ അതി നീ കുറച്ചൂടെ പ്രായമാവട്ടെ അത് തന്നെയല്ലേ ഇനിയിപ്പോം അവർക്ക് ആ ഒരു ബേസിക്ക് കിട്ടും
കിട്ടണം ആ ആ് ഞാൻ ട്യൂഷൻ ഒന്നും വിടുന്നില്ല മ്മള നമ്മക്ക് അറിയാവുന്ന കാര്യങ്ങൾ
അങ്ങനെയല്ല മോളെ അതല്ല അവരെ ട്യൂഷന് വിടണ്ട കാര്യം നമ്മള് അവരൊരു അവരൊരു നാല് ഏഴാം ക്ലാസ് വരെ അവർക്കൊരു ബേസിക്ക് കൊടുത്തില്ല പിള്ളേർ ഒന്നും മനസ്സിലാകത്തില്ല ബേസിക്ക് കൊടുത്തില്ലേല്ലേ ആന്നാ അവരെ ഇരുത്തി പഠിപ്പിക്ക ക്ക് ആ ഒരു പ്രത്യേകിച്ച് ഇവന ഈ ആങ്ക കൊച്ചൊക്കെന്ന് പറയുമ്പോ അവനെ ഒരു അഞ്ചാം ക്ലാസ് അവരെ ഇരുത്തി പഠിപ്പിച്ചാലേ ഒക്കത്തുള്ളൂ കാര്യ എന്തെങ്കിലേ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇത് വരുത്തുള്ളൂ
ആ അ ആ മോളെ കാര്യം പറയുവാണെങ്കിൽ മോള് ക്ലാസ് ഫസ്റ്റ് മോന്റെ കാര്യം പറയുയാണെങ്കിൽ മോൻ ലസ് മോൾ ഓരോ വർഷവും ട്രോഫി വാങ്ങിച്ചും മെഡല് വാങ്ങിച്ചോൊണ്ടും വരും
അത അവനെ ശ്രദ്ധിക്കണം നമുക്ക് ഈ ആ പിള്ളേരെ ചെില പിള്ളേരെ വല്ിയ ബുദ്ധി
ഉം എനിക്ക് വല്യ പാടാ ഞാൻ അപ്പൊ ഇക്ക അടുത്ത് പറയക്ക ഇക്ക പഠിപ്പിരിക്ക ഇവന ഇ ചെയ്യുന്നില്ലക്ക ഇക്കയാണ് പരീക്ഷക്കൊക്കെ പഠിപ്പിക്കുന്നത് അവന് ഞാനല്ല അത് ഞാൻ പറഞ്ഞ ഇരിക്കത്തില്ല എന്നെ പേടി ഉണ്ടെങ്കിലും ഇരിക്കത്തില്ല
അതെ ഇവരെ ഇതി പഠിിച്ചാലേ ഒക്കെ തൊള്ളട ഇവരി ഇപ്പത്തന്നെ ഇട്ട കഴിഞ്ഞാൽ ഇവരൊന്നും പഠിക്കത്തില്ല പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല
ഉല്ല പഠിപ്പിക്കാൻ പോരുന്നങ്ങ് പഠിക്കോ പത്ത് മിനിറ്റ് കഴിയഞ്ഞ അതങ്ങ് മറന്നുപോകും
ആ അത് ചില പിള്ളേർ അങ്ങനെയാ ചില പിള്ളേർ ഈ ചെറുപയർൊക്കെ കൊടുത്താ നല്ല എന്നാ പറയുന്നേ ചെറുപയറെ നെയ്യ് ആഹ് ചെറുപയറെ എടാ ചെറുപയറെ നെയ്യ് നെയ്യ് നല്ലതാ നെയ്യ ഇടാ നെയ്യൊക്കെ നല്ല ബുദ്ധി കിട്ടാ നല്ല
ആഹ ആ നെയ്യ് നെയ്യ്
നെയ്യ് നമ്മുടെ
അലാ ചെറുപയറ് നെയ്യ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു
ആ ഈ ചെറുപയറും ചെറു പയറ് നല്ലതാ പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതാ അതിന്റെ കൂടെ നെയ്യ് നല്ലതാ നെയ്യേ ചപ്പാത്തിയുടെ കൂടെ ആണോ
ഓ ഇവിടെ ചെറു ഓ മിക്കത സോ കാരണം ഇവിടെ ഇക്കാ വൈകി ഈ ചെറുപയറ് ചെറുപയർ ഞങ്ങളെ ദേശീയ ഫുഡ് ഉം
ഉ
പക്ഷേങ്കില് നെയ്യല്ലേ നെയ്യേ ഇവന് കുഞ്ഞുനാളിലെ കൊടുക്കുമായിരുന്നു സംഭ അവന് വെയ്റ്റില്ല ആള് നല്ല ഫുഡിങ്ങ പക്ഷെങ്കില് ആ വെയ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവരില് കുത്തിവയ്പ്പിന് കൊണ്ട് പോയപ്പോൾ ഇൻജെക്ഷൻ എടുക്കത്തില്ല അപ്പൊ പറഞ്ഞേ
ഉ
എന്തുവാ ഇവന് ഫുഡ് കഴിക്കുവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാം അവൻ കഴിക്കുവൂന്ന് പറഞ്ഞു അവന് മൂന്ന് മാസം തൊട്ട് അവന് എല്ലാം കൊടുത്ത് തുടങ്ങിയതാ എല്ലാം കഴിക്കും ആ വെയിറ്റില്ലെങ്കിൽ അവന് നെയ്യ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ നെയ്യും കൂട്ടിയായിരുന്നു ഫു ചോറ് ആ ആ
ഉം ഉം
പക്ഷേങ്കില് ആളിപ്പോഴും അത് തന്നെ
അത് കൊഴപ്പവില്ല അത് കൊഴപ്പവില്ല നെയ്യ് കൊടുക്കാം അവന് നെയ്യ് കൊടുത്താ അവന് നല്ല ബുദ്ധി വരും നല്ല ഇതാ പിള്ളേർക്കൊക്കെ ഈ സമയ ത്താ നെയ്യ് കൊടുക്കേണ്ടത് ശരിക്കും ചില പിള്ളേർ കഴിക്കത്തി പിന്നേ നെയ്യ് ഈ ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഇവരോട് പറയുന്നാ അത് നെയ്യുടെ കാര്യം പറയത്തില്ല ഇത് പിന്നെ ഇപ്പൊ ചെറുപയറിന്റെ കാര്യം പറയും പിന്നെ ചെറുപയറൊന്നും
മോള് ഓക്കെയാണ് അവളെ കൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ക്ലാസ്സ് ശ്രദ്ധിച്ചിരിക്ക് അല്ല നമ്മള് കേരള തന്നെ
ആ ആ അത് നന്ന നല്ല സ്കൂളാ അല്ലേ
സ്കൂളെന്ന് പറയുമ്പോ വല്ല്യ പുരോഗമനം ഒന്നുമുള്ള സ്കൂളൊന്നും അല്ല അതായത് വർഷങ്ങൾക്ക് മുൻപുള്ള സാധാരണ ബ്രിട്ടീഷുകാരുടെ സ്കൂൾ
ഒക്കെയാണെ നല്ല സ്കൂളായിരിക്കുവല്ലോ
ഉം സ്കൂ മാനേജ്മെന്റ് സ്കൂളാ പിന്നെ കൊഴപ്പവില്ല അവര് നല്ലോണ്ണം പഠിപ്പിക്കുകയും ശ്രദ്ധിക്കുകയുമൊക്കെ ചെയ്യും
ഉം അല്ലാട ഇപ്പൊ നമുക്കറിയാം എന്റെ ഇളയ ഇളയ മോന്റെ കാര്യം വെച്ച് എനിക്കറിയാം കാര്യം അവനെ എനിക്കൊന്ന് ശ്രദ്ധി ക്കാൻ പറ്റിയില്ല ശരിക്ക് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബന്റ് ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങി പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ നമ്മള് ഇലക്ട്രിക് പ്ലംബിങ്ങ് വരെ ഞാനവിടെ പോയിരിക്കും അപ്പൊ ഇവനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാര്യം എനിക്ക് ഭയങ്കര അനുഭവമാ അത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമ്മള് വൈകിട്ട് വരും പിന്നെ അടുക്കളെ കയറും കൊച്ചിനെ എനിക്ക് ശ്രദ്ധിക്കാൻ പ റ്റില്ല അതുകൊണ്ട് അവന് എന്താ പറ്റി അവന് അവന് കുത്തിയിരുന്ന് പഠിക്കാൻ വയ്യ അവന് ആ ഒരു ബേസിക് എനിക്ക് കൊടുക്കാം അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നാ ബേ മോനെ അങ്ങനെയല്ല ഇവന്റെ സ്വഭാവം നല്ലായിട്ട് പഠിക്കുന്ന മൂത്തവനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അവൻ പഠിക്കും അവനെ എന്നാ ഞാൻ കുത്തിയിരുത്തിപ്പിക്കുമായിരുന്നു പക്ഷെ അതുമായിട്ട് കമ്പയ എല്ലാ പിള്ളേരുടെയും സ്വഭാവം ഒരേ പോലെ വരത്തില്ല ഇല്ലേ നമ്മളിപ്പം നമ്മുടെ അത് കാരണം ഇവനെ എനിക്ക് ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയായി ഇപ്പം തന്നെയാണെങ്കില് അവന് പ്ലസ്ടുവിനൊന്നും വലിയ മാർക്ക് ഒന്നുമില്ല അവൻ പാസായണൊക്ക വല്ല്യ മാർക്കില്ല പക്ഷെ അപ്പൊ നമുക്ക് ഒരു ചെറിയ ഓ കുറ്റബോധം ഉണ്ടായി ഇയ്യോ എന്റെ കുഞ്ഞിനെ ഞാൻ
എനിക്ക് ഇ ഇപ്പഴേ എനിക്ക് അടിക്കുന്നുണ്ട് ഇപ്പോഴേ ഉണ്ട് കാരണം
ചെയ്താൽ മതി അവനെ ശ്രദ്ധിച്ചാൽ മതി അവൻ നല്ല രീതിയിൽ പൊക്കോളും അവനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് ഇപ്പഴേ കുത്തിയിരുത്തി അവനെ ആ അവനിപ്പ ഇച്ചിരി ഉഴപ്പാന്ന് പറഞ്ഞാലും അവനെ ആ ബേസിക് കാര്യ ങ്ങള് അവന് എഴുതാനും വായിക്കാനും ഇപ്പം എ ഫോർ ആ പ്പിളാണെന്നുള്ളത് അവ അവന്റെ ഒ ഒ എന്താ പറയുന്നെ അവന്റെ തലമണ്ടെയിരിക്കണം പിന്നെ അതൊരു ടേ ബിള് ടേബിള് ശരിക്ക് കുത്തി ഇരുത്തി പഠിപ്പിച്ചോണം. പിന്നെ നമ്മളൊക്കെ ടേബിള് പഠിച്ചപ്പോഴന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നമുക്കിപ്പോഴും ഏതോ ഏത് പാതിരാത്രിക്ക് വന്ന് നമ്മളോട് ഉറക്കത്തി നല്ല ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്കറിയത്തില്ലേ അതേപോലെ പഠിപ്പിച്ചോണം ടേബിള് ശരിക്ക് പഠിപ്പിച്ചോണം. കാര്യം അവരിനി ഇച്ചിരി മുതിർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏഴോ എട്ടോ ഒമ്പതോ ആകുമ്പോഴത്തേന് ഇവർക്ക് പിന്നെ പിന്നെ പ പുറകോട്ട് എന്താ പറയാ വെച്ചിട്ട് വലിഞ്ഞന്ന് പറഞ്ഞാൽ ഇവർക്ക് ബേസിക് കി ട്ടിയാ അവര് ശരിക്കും പഠിക്കും എഴുതാനും വായിക്കാനും ശരിക്കും പറയും പഠിക്കും. പിന്നെ അത്രേള്ളൂ പിന്നെ അർത്ഥങ്ങള് അർത്ഥങ്ങളും ഈ ടേബിളും എന്റെ അനുഭവത്തിൽന്ന് ഞാൻ പറയുവാ ഇത്രേം പഠിപ്പിച്ച് കഴിഞ്ഞാ എല്ലാ ഓക്കേട നമ്മൊളൊക്കെ ഏതാണ്ടെങ്ങ് മ വല്യ ഇംഗ്ലീഷ് മീഡിയത്തി പഠിച്ചിട്ടാണോ നമ്മളൊക്കെ മലയാളം മീഡിയത്തി നമ്മളന്ന് അർത്ഥങ്ങൾ പഠിപ്പിക്കും നമ്മള് ഇംഗ്ലീഷിന്റെ അർത്ഥങ്ങള്
എന്റെ കാര്യത്തില് എന്റെ എ എന്റെ അപ്പൻ എന്നെ എൽ ൽ കെ ജി തൊട്ട് യൊ ഞാൻ ഒരൊറ്റ സ്കൂളിലേ പഠിച്ചിട്ടുള്ളേ എ എല്ലാ ആ സ് സ്കൂളിലാരുന്നു എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെയും ഞാൻ ഹ ഒരൊറ്റ സ്കൂളില അത് ഇംഗ്ലീഷ് സ്കൂളില എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് പഠിപ്പി പ്പിച്ച് എന്നിട്ട് ഞാൻ എവിടെ കിടക്കന്ന് ദേണ്ടേ ആരെടേ അടുക്കളേല് കിടന്ന് പാത്രം കഴിവുന്നു ഇല്ല ജി ഞാൻ പ്ലസ് ടു പ്ലസ് ടു സമയത്താണ് എന്റെ കല്യാണം അതുകൊണ്ട് ആ പ്ലസ് ടു സമയത്ത് പഠി ച്ച് അ പ്ലസ് ടു എക്സാം പോലും ഞാൻ എഴുതിയില്ലല്ലോ. പ്ലസ് ടു എക്സാമ് പോലും ഞ ഞാൻ എഴുതില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ ഒരുപാട് ഉമ്മാ ക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ട്. നാലാം ക്ലാസ് അല്ല ഇക്ക ഇവിടെള്ളതാ ബിസിനസ്സ് ചെയ്യുന്നു എന്റെ ഉമ്മാക്കെ നാലാം ക്ലാസ് തൊട്ട് എനിക്ക് നാലാംക്ലാ ഞാൻ നാലാം ക്ലാസ്സിൽ പഠുമ്പോ തൊട്ട് മാനസികമായിട്ട് പ്രശ്നം ഉള്ളതാ അപ്പൊ ഞങ്ങള് വാപ്പ ഗൾഫിലായിരുന്നു അപ്പൊ ഒരുപാട് ഒരുപാട് റിലേറ്റീവ്സ് അറിയാറല്ലേ തന്തയും തള്ളയും ഇല്ലാന്ന് ഒണ് ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ എന്തരാന്ന് ഒരുപാട് റിലേറ്റീവ്സിന്റെ നമ്മള് അവർടെ വീട്ടില് നിൽ
അപ്പൊ ഇപ്പ ഉമ്മ എവിടെണ്ട്
ഉമ്മ ഇത്രയും കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ഗുളിയൊക്കെ കഴിച്ച് കുറച്ചൊന്ന് നോർമൽ ആയപ്പോ അങ്ങ് വാപ്പാൻ കൂടെ പോയി.
എവിടെ ഗൾഫിലാണോ
നാട്ടിലാ പാപ്പ ഇഞ്ഞ് നാട്ടില് വന്ന് കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആരും ഇല്ലാതായി ഞങ്ങള് രണ്ട് പെൺമക്കളേയും കൊണ്ട് ഞാൻ രണ്ട് ഞങ്ങള് രണ്ട് പെമ്മക്കളാ ചേച്ചി
എളയതാന്നോ മറ്റോള് മറ്റേതെള
ത്തത് മറ്റവള് എളയതാ അവള് ഇപ്പം ജോലിയൊക്കെ ഉണ്ടവക്ക് കോഴിക്കോട് അവള് ജോലിക്ക് ക്കൊക്കെ ആ ശരി ശരി ചേച്ചി ശരി